ഹലോ ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം?
നല്ലത് എന്താ ഇന്റെബടുന്ന് എന്തേലും ശബ് ദം കേക്കണ്ടാ ഇങ്ങക്ക് കാക്കന്റെ എന്തെങ്കിലും ശബ്ദം കേ ആഹ് അല്ലോം കേക്കണ്ടല്ലേ
ആഹ്
ഉം നിങ്ങടെങ്ങനെ
കുറെ കാക്കച്ചികൾ ണ്ട്ല്ലേ
ആ ഇവടെങ്ങനെ മേയല്ണ്ട് അപ്പൊ പിന്നെ അഅ്പ്പൊ മ്മക്ക് തട് ക്കാൻ കയ്യൂലല്ലോ
ആഹ് അതതെ
വേറെന്താ വേറെന്തൊക്കെ ചാ ചോറും ചോറ്ന്നില്ലേ?
അവിടെ ചായ കുടിക്കാനായില്ലേ? ഞാനിവിടെ പഴമ്പൊരി ഉണ്ടാക്കാ നിക്കാ
ഏ മൂന്ന് ഇരുപഞ്ചായിട്ടളാം ആ നാലു മണിക്ക് ചായ കുടിക്കല്ലേ
നാല് മണിക്ക് ചായകുടിക്കാൻ
ഉഹ
നിങ്ങളൊന്നും ഉണ്ടാക്കലില്ലേ
ആ ചിലപ്പോ ഉണ്ടാക്കും എന്നുണ്ടാക്കുംന്ന്
എന്തൊക്കെണ്ടാക്കല്
ഏ ചില സമയം എന്താ ഉണ്ടാക്കും പയപൊരി ഉണ്ടാക്കും ചിലപ്പോ സമൂസ എന്തെങ്കിലും പഴം കൊണ്ടോ പഴം പാട്ട് അങ്ങ എന്തെങ്കിലുക്കെ ചെയ്യും
കട്ടിലറ്റൊക്കെ ഉണ്ടാക്കുവോ
അപ്പോഴയെങ്കിലൊക്കെ
എന്താ ചെയ്യണ വർക്ക് എന്ത ചെയ്യണ്ട?
ഏ വർക്കില്ല ഒന്നും ചെയ്യുന്നില്ല
ആഹ
ഉം
പിന്നെ എന്താ രണ്ട് കാക്കന്മാരെല്ല
രണ്ട് കാക്കമാര്
ആ കല്യാണം നോക്കണ്ടോ?
ഇല്ല ജോലിയൊക്കെ ആയിട്ടു നോക്കണള്ളൂ
ആഹ അതല്ലേ ഉപ്പ എന്താ ചെയ്യണ്?
ഉപ്പ ഇവിടെ അടുത്തന്നെയാ
ആഹ
ആഹ പിന്നെന്താ
പിന്നെന്താ പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കലല്ലേ വീട്ടില് ബാക്ക
ആഹ ബിരിയാണിെ ഉണ്ടാക്കും ബിരിയാണി ഞങ്ങ വീട്ടിൽ തന്നെ വീട്ടിൽന്ന ഉണ്ടാക്കും
ബിരിയാണിങ്ങൾ എങ്ങനെ ബിരിയാണി വന്തി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും ബർഗർ ഒക്കെ ഉണ്ടാക്കുവോ
അങ്ങനെ ഉണ്ടാക്കുല്ല മന്തി നിന്നാൻ ഉണ്ടാക്കലില്ല
ഞങ്ങള ഇവിടെ ഞാൻ ഇവിടെ പൊറത്ത മന്തി അതുപോലെ ലോഡഡ് ഫ്രൈസ് ബർഗർ പിന്നെ ഹോട്ടൽ ഭക്ഷണങ്ങളാണ് എനിക്കിഷ്ടം കൂടുതൽ
ആ
അല്ല അത് നല്ല ടേസ്റ്റി ഫുഡാണ് നല്ല ഫു ടേസ്റ്റള്ളതാണല്ലോ പക്ഷെ ഈ കടകൾത്ത് ഭക്ഷണം നല്ലതല്ല ഈ ന്യൂസിലൊക്കെ കാണലില്ലേ ഈ ഫുഡ് പോയിസൺ ഒക്കെ വരുന്ന അത് കഴിച്ചിട്ടാണ് അതൊക്കെ ശരിയാ പക്ഷെ ഞാനത് കേൾക്കൂല
ആഹ പക്ഷെ നമ്മള് കടന്ന് ഓർഡർ ചെയ്ത് നമ്മുക്ക് പട്ട അത്ര സേഫ്റ്റ് ഉണ്ടാവൂല്ല ആ കടത്ത് അതിനെക്കാട്ട അമുക്ക് ഈ മന്തി എപ്പോഴെങ്കിലുക്കെ തിന്നണ്ട
മന്തി ആ മന്തി മന്തി അത് കഴിഞ്ഞിട്ട് അയിന്റെ മേലെ ഈ കൊക്കക്കോള അതുപോലത്തെ സാധനങ്ങളൊക്കെ കുടിക്കുന്നുണ്ടല്ലോ ദഹിക്കാന വേന്നട്ട് അതൊക്കെ അപകടാണ് അങ്ങനെ കുടിക്കുന്നൊക്കെ
ആഹ അതാണ്
കൊളയിലൊക്കെ കുറെേ ഈ എന്താ ഇതാണല്ലോ ബെസ് ചെർക്കുന്ന കൊക്കകോളയിലൊക്കെ.
അവിടെ ആരാ വിളിച്ചത്? ആ അതൊക്കെണാ അവിടെ ആരോ വിളിച്ചോ ങ്ങളെ? വിളിച്ചമാരി തോന്നി ആ അങ്ങനാ ഉം പിന്നെന്തൊക്കെ?
പിന്നെന്താ? ആ അപ്പൊ ങ്ങളെങ്ങനെ ബിരിയാണി ഉണ്ടാ ക്കല്?
ഒരു മിനിറ്റ്ട്ടന്നാരോ വിളിച്ച്
എന്താ കട്ടിയ്യാണോ?
ഇല്ലല്ല കട്ടിയല്ല ആരോ വിളിച്ചമാരി തോന്നീ ആ ആ
അത് ബാക്ക് അടിച്ചു നോക്കിയാ മതി ആരാന്ന്?
ആ എനിക്ക് തോന്നി എനിക്ക് പൊറത്തുന്ന് ആരാ വിളിക്ക അ പ്രേി
ആ ആ അങ്ങനെ
ഉം
പിന്നെ ങ്ങളെങ്ങനെ ബിരിയേണിണ്ടാക്കല്?
ഞങ്ങള് ബിരിയാാണിങ്ങനെ കോഴി വാട്ടീങ്ങനെ അങ്ങനെ
പൊരിച്ചിട്ടാണ്ടാക്കാ?
പൊരിച്ചിട്ടല്ല! പൊരിക്കാതെ ഇണ്ടാക്ക പൊരിച്ചിട്ട് എനിക്ക് വല്യഇഷ്ടം തോന്നീല്ല. അനെ പൊരിക്കാതെണ്ടാക്കാ ഉം ചാർ പിന്നെങ്ങനെണ്ടാ ങ്ങളങ്ങനെ ചോറ് ഊറ്റിക്കാണ്ടാ ല്ലെ ആ വെള്ളത്തിക്കാങ്ങ്ടലാ ഒന്നായിട്ട്?
അല്ലല്ല ഞങ്ങള് ചോറ് വേറെ വെച്ചിട്ട് മസാലേക്ക് പിന്നെ മിക്സാക്കും അങ്ങനെയാ.
ചോറ് ഊറ്റൂലാ? ആ ചോറ് പിന്നെ നെയ്ചോറുമാരി ണ്ടാക്കുലേ അതങ്ങനെ?
യിട്ട് അതെങ്ങനെ?
ആ ങ്ങല്ലേ ഉം ഉം ആ അങ്ങനെ. ണ്ടാക്കല്?
പിന്നെന്താ പിന്നെ ഏ....?
പിന്നെന്താ ആഅങ്ങനെ അങ്ങനെക്കെ തന്നെണ്ടാക്കല്. ആ അങ്ങനെ ണ്ടാക്കല് നെച്ചോർ മാരിണ്ടാക്കും
പിന്നെ ഞങ്ങളിവിടെ കൊറെ ച ചക്കക്കെള്ളതുകൊണ്ട് ഈ ചക്കങ്ങൊണ്ടുള്ള ഐറ്റംസ്ല്ലേ ഈ ചക്കപ്പൊരി. ചക്ക ചക്ക ബിരിയാണിണ്ടാക്കിട്ടുണ്ടോ? ഈ ബീ ഫൊക്കെട്ടിട്ട് ചക്ക ബിരിയാണിണ്ടാക്കാ
ഇല്ല അതെങ്ങനെണ്ടാക്കാ?
അത് യൂട്യൂബിലാ നോക്കി നമ്മളീ കപ്പ ബിരിയാണി ഉണ്ടാക്ക്ന്ന പോലെ ചക്ക ബിരിയാണിണ്ടാക്കാ ആ അങ്ങനെ ചോറോ? അങ്ങനെല്ലാ..... അ അങ്ങനെയല്ല! നമ്മള് കപ്പ ബിരിയാണില് മ്മള് ചോറുടൂലല്ലോ ബീഫ് അല്ലെട്യാ അതുപോലെ ചക്കപ്പുഴ് ക്ക് പോലെ ഉണ്ടാക്കിട്ട് അയ്ല് ബീഫൊക്കെട്ടിട്ട് അത് നല്ല ടേസ്റ്റാ അതൊന്ന് ണ്ടാക്കിയോക്ക്.
അതെ ഒന്ന് ഇണ്ട് ഇഷ്ടമായിണ്ട് ഒന്ന് ഇഷ്ടമാരിണ്ട് ഒന്ന്പറഞ്ഞേരോ ങ്ങനെ ഉണ്ടാക്ക്ണ്ന്ന്?
ണ്ടാക്കേണ്ട കപ്പപ്പുഴുക്ക് ഉണ്ടാക്കൂലേ? അതുപോലെ നല്ല ണ്ടാ കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവി ച്ചിട്ട് അങ്ങനെണ്ടാക്കി ഈ ചക്കുരുും ട്ടോ അതില് എന്ന കുറച്ചൂടി ടേസ്റ്റ് ഉണ്ടാവും! എന്നിട്ട് ബീഫ് നല്ലോണം ബീഫ് ല്ലേ? ബീഫ്? നല്ല ഫ്രൈ പോലെ ആക്കിട്ട് അതും കൂടെ അതിലേക്ക് മിക്സാകാ അത്രുള്ളു അത് ല്ല ടേസ്റ്റാ. ആ ഞങ്ങളിവിടെന്നും ഇണ്ടാക്കല്ണ്ട് ഈ ചക്കണ്ടാവുമ്പോ പിന്നെ ഈ ചക്കക്കുരുന്റെ പായസംല്ലേ ചക്കക്കുരു നല്ല വെ വേവിച് ആ അതുപോലെ ഈ ചകേന്റെ ഇത് ചക്ക ലഡു, പിന്നെ ചക്കപുഡിങ്, പിന്നെ ച അകേന്റെ. ഇത്. എന്താ. ഈ അടല്ലേ. ചക്ക അടാ
ചക്കഅട. ആഹ. ചക്കട. ചക്ക. ചക്കമ്മ് ഹ്മ് ഓ. ലഡു. എങ്ങനെണ്ടാക്കല്. ചക്ക ലഡു. എങ്ങനെണ്ടാകാന്ന്. പറഞ്ഞേരോ
ചക്കലഡു. ചക്ക. നല്ല വേവിച്ചിട്ട്. അത് ശരിക്കും. എനിക്കറീല ഞാൻ ഇമ്മാനോട് ചോയിച്ചിട്ട് ഞാൻ നിങ്ങക്ക് വാട്സപ്പിൽ അയച്ചരാട്ടോ
ഡി ബുഡിങ്ങാ
ചക്ക ആ ചക്ക ബുഡി ചക്ക ബുഡിങ്ങില്ലേ അത് നല്ല പഴുത്ത ച ക്കല്ലേ
ആ അതെടുത്തിട്ട് ഇവിടെ പഴഞ്ചകേണ് പഴഞ്ചക്ക
ആയി അപ്പഷ് അതിലും വേണ്ടത് ഈ ചക്ക. ഏഹ് നല്ല ഏഹ് കുരുക്കെ കളഞ്ഞിട്ട് ന അതിലേക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം പച്ച പഴുത്ത ച്ചക്കെന്റെ ഇത് ചക്കകള് പിന്നെ ചക്കചൊളകള് പഴുത്തത് വേണം പിന്നെ തേങ്ങാപ്പാല്, പിന്നെ എന്താണ് ഉം പഞ്ചസാര പിന്നെ വെള്ളം ഇതൊക്കെ അഹ് ആവശ്യത്തിന് വേണ്ടത്. ന്നിട്ടീ ഈ അഗ്ഗർന്ന് പർണൊരു സാനണ്ട് അത് ഈ മറ്റേം എന്തോ അങ്ങനെ പർഞാല് അവിടെ എങ്ങനെയാന്ന് അറിയീലട്ടോ അതി കടല് പോയി ചോയിച്ചാ അതി അഗർപൊടി അഗർപൊടി ഏ ആ അതാ തോന്നന്ന് അത് ഒരു സ്പൂൺ ടുത്തിട്ട് എന്താ ഏഹ് അതിലേക്ക് രണ്ട് സ്പൂൻ വെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്ക എന്നിട്ട് ഈ, ചക്ക ഏഹ് ചക്കേൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ ചക്ക നല്ല മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് അതെന്താക്ക അത് നല്ല ണം ഏഹ് നേരത്തെ ഏഹ് തെ ന്നൊ. ആക്കി വെച്ചാ മറ്റേ ആപൊടിണ്ടല്ലാ അഗ്ഗർപൊടി അതിലേക്ക് ഇതൊഴിക്യാ അതില് രണ്ട് രണ്ട്മിനിറ്റ് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് തെളപ്പിക്ക്യ എന്നിട്ട് അത്. സെ റ്റയാൻ വേണ്ടിട്ട് എന്താ ഒരു പാത്രത്ക് ഈ നമ്മള് ഈ തെളപ്പിച്ചത് ഒരു പാ ത്തക്ക് പത്ത് മിനിറ്റ് മാറ്റിയിട്ട് ഏഹ് ഫ്രിഡ്ജില് സെറ്റ് യ്യാൻ വേണ്ടിട്ട് വെക്കാ എന്നിട്ട് അയിന്റെ മേലെ ഏഹ് തേങ്ങാപ്പാലില്ലേ
ആ ആ
തേങ്ങാ പാല് ന്താക ലെയർ ആയിട്ട് ഇങ്ങനെ അര ടീസ്പൂൺ അഗർ അഗർ പൊടിയും ഏഹ് അഗ്ഗ മറ്റേ വെള്ളത്തിലിങ്ങനെ കലക്ക എങ്ങനെന്നറിയോ തേങ്ങാപ്പാല് ങ്ങനെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിട്ട് അര ടീസ്പൂൺ അഗർ പൗഡർ ഇല്ലേ അതും തേങ്ങാപ്പാലും കൂടെങ്ങനെ വെള്ളത്തി നല്ലോണ്ണം കലക്കി ട്ക്കാ കൊറച്ച് വെള്ളത്തില് എന്നിട്ട് അത്ക്ക് എന്താ ഏഹ് കൊറച്ച് ഒരു കപ്പ് ഒരു കപ്പോല്ലെങ്കിൽ കാൽകപ്പോ വീ നമ്മള് റെഡിയാക്കി വെച തേങ്ങാപ്പാൽ ചേർത്തിട്ട് രണ്ട് മിൻറ്റ് വേവിക നല്ലോണം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്ള്ള ചക്കപ്പുഡിങ്ങിന് ഏഹ് മറ്റേ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് റ്റി യ്യാൻ വെചീലേ അതിന്റെ മേലെന്താക്കാ ഇത് നല്ലോണം ഒഴിച്ചുടുത്തിട്ട് എന്താ ഫ്രിഡ്ജിലെന്നെ വെച്ചിട്ട് തണുപ്പിച്ചെടുക അതാണ് ചക്കപു
കുമ്മ എങ്ങനെ വെക്കാ അരച്ച് പാരോ തേങ്ങ ചക്ക കൂട്ടാൻ വെക്കൂലേ അങ്ങനെ തേങ്ങ അരച്ച് പാർന്നാണ്ട് തേങ്ങ അര്ച്ച് പാര്ലാ തേങ്ങ അരച്ചുകറി ആ
തേങ്ങ അല്ലല്ല ചക്കക്കൂട്ടാൻ വെക്കുമ്പോ തേങ്ങ ചതച്ചിട്ട്
ചതച്ചിട്ട ആക്കലല്ല കൂട്ടൻ അര
ഇല്ലല്ല അങ്ങനെ അരക്കൂല്ല മിക്സിൽ ജസ്റ്റ് ചതച്ചെടുക്കും
ആഹ് ചെറുതായിട്ട് ചതച് എടുത്താലാ ടേസ്റ്റ്ലേ ഒരുപാട് അരഞ്ഞാ രസം ഉണ്ടാവൂല അതിന് എന്ത് ജീരക ചെറിയ ചിരകാ വലിയ ചിരകോ ചേർക്കല് ആ ചെലോട്ത്തൊക്കെ വലിയ ജീരകാണ് ലേ പക്ഷേ അയിനെകാട്ടി ടേസ്റ്റ് ചെറിയ ജീരകാ രസം
പിന്നെ ഈ ചക്ക ലഡു എങ്ങനെ ണ്ടാക്കാ അറിയോ?
വെ അറീല
ഇത്പോലെ നമ്മളെ പഴുത്ത ചക്ക ച്ചോളകള് മിക്സിയിൽ അരച്ചെടുക്കുക ഒരു കപ്പ് എന്നിട്ട് നമ്മളെ ബെല്ലല്ലേ ബെല്ല ഒരു കപ്പ് അരച്ചെടുത്തിട്ട് തേങ്ങ ചെരകിയതും ഒരു കപ്പ് എടുക്കാ ആ ശർ കരാ അത് ഒരു ഒന്നര ഒരു ഒന്നേക്കാ കപ്പ് അതും അരച്ച് എടുക്കാ ഈ അല്ലെങ്കില് അത് പൊടിച്ച് എടുത്താലും മതി പിന്നെ ഒരു കപ്പ് പ്പ് തേങ്ങ ചെരകിയതും എടുത്തിട്ട് നമ്മളെ അവില് ഇല്ലെ അവില് ഏ നല്ല വർത്തവില് അത് നല്ലോണം എന്തെയ്യാ ഒരു കാ ഒന്നേകാപ് കപ്പ് പൊടിച്ചെടുക്കാ എന്നിട്ട് എന്താ അത് നമ്മള്ണ്ടാക്കുന്ന ലഡൂന് ഒറപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് അവിൽ എടുക്കണെ എന്നിട്ട് ഏലക്കായ് ഇല്ലേ ഏലക്കായ് പൊടിച്ചതും
എന്ന ഞാൻ ഇന്നെ ആരോ വിളിക്കണ്ട്ട്ടോ ഡി ഞാൻ കൊർച് കഴിഞ്ഞിട്ട് വിളിക്കാം ആരോ വിളിക്കണ്ട്